ഹലോ ആ ആ കേക്കുന്നുണ്ട്
ആ എന്താ പണി കിടക്കാനായോ
ഉം കിടക്കാനില്ല പഠിക്കയാണ് അതുകൊണ്ട് എക്സാം ഒക്കെ വരുവല്ലേ അതുകൊണ്ട്
എന്താ ഇപ്പ പഠിക്കണേ ഡിഗ്രിയോ
അല്ല ഞാനിപ്പ നഴ്സിംഗാ പഠിക്കുന്നേ അതുകൊണ്ട് എക്സാം വരുന്നിട്ടാ ആ ബി എസ് സി
ഓ എവിടെ എവിടെയാണ് ബാംഗ്ലൂരോ
ആ അതെ ബാംഗ്ലൂര്
ഏ അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കായിരിക്കൂല്ലേ
ആ ഹോസ്റ്റലിൽ നിന്ന് പഠിക്ക ഇവിടാണെങ്കില് ഇപ്പൊ സ്റ്റഡി ടൈം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഫോൺ കിട്ടി എല്ലാവർക്കും അപ്പല്ലാരും ഫോണിൽ ഇന്ന് തൊടങ്ങീതെ ഉള്ളൂ അതുകൊണ്ട് എനി ക്കിരിത് തുടങ്ങിയത് ഉള്ളത് കൊണ്ട് ഒരു ഡൗട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണോന്ന്
ഏഹ്
ആ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനാന്നുള്ളൊരു ഡൗട്ട് ഉം എന്നാ ചെയ്യാ ഏ എന്ത് ചെയ്യാന്ന്
ഞാൻ ഹൗസ് വൈഫാണ് ജോലിയൊന്നു ഇല്ല ഹൗസ് ഫാണ് കല്യാണം കഴിഞ്ഞു പഠിക്കണേന്റെ ടൈമില് കംപ്ലീറ്റ് ആക്കാ ൻ കഴിഞ്ഞില്ല ഇപ്പത്തെ പെൺകുട്ടികൾക്കാണല്ലോ
ആ ഇപ്പൊ ജോലി കിട്ട്യേ ആ എന്നാ പഠിക്കുവായിരുന്ന്
ഞാൻ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് വണ്ണില് കല്യാണം കഴിഞ്ഞു പ്ലസ്
ആ ലൈഫക്കെ എങ്ങനെ സെറ്റായിട്ട് പോന്നൊണ്ടോ
ഓക്കെതാ ഇങ്ങനെ പണിയെടുത്ത് തീരുന്നു
ആ പണിയെടുത്ത് തീരുന്നോ നല്ലയല്ലേ സ്നേഹിക്കുന്ന ആളെ തന്നെ ലവ് ചെയ്യുന്ന ആളെ തന്നെയാണോ അതോ വേറെ മാരേജ് അറേഞ്ച് ആണോ
ലവ് ഒക്കെ ഇണ്ടായിനി അതൊന്നും ഞമ്മക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പുടിച്ചു കെട്ടിച്ചു
ആ അതുകൊണ്ട് ആ മുസ്ലിംസ് ആണോ.
അതെ അതെ അങ്ങനൊന്നുല്ലനി ഞാന് പഠിക്കേന പ്ലസ് വണ്ണില് ഇനി അങ്ങനെ ഒരു അഫയർ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കല്യാണം ഒണ്ടാക്കി. വീട്ടുക്കാർക്കൊരു പേടി ചാടി പോവൂന്ന്.
അതിന് എല്ലാ വീട്ടുക്കാർക്കും ഉണ്ട്. അത് എന്റെതും പത്തിലേക്ക ലൈൻ പൊക്കിയപ്പം ഇങ്ങനെ തന്നെ ആയിരുന്നു.
ഏ ഇപ്പോ ഹോസ്റ്റലൊക്കെ നിർ അങ്ങനെ പോവാ ഫാമിലിയൊക്കെ സപ് പോട്ടാ എടുക്കൂല്ലേ.
ആ ഇപ്പൊ ഓസ്ലി സപ്പോർട്ടാ ആ എനിക്കാണെങ്കിൽ ഇനി ഇപ്പം എനിക്ക് ട്വന്റി ഫോർ ഒണ്ട് അപ്പം. വീട്ടില് നല്ല സപ്പോട്ടാ കട്ട സപ്പോട്ടാ ആ. അയ്യോ അങ്ങനെ പറയല്ലേ. എന്റെ കൂടെ എന്റെ കൂടെ പഠിക്കുന്നവരെല്ലാം എന്റെ പ ത്തൊമ്പത്, ഇരുപതെക്കെ വയസാ ഞാൻ മാത്രാണ് ഇരു വീട്ടുകാർ സപ്പോർട്ട് ആയതുകൊണ്ട് വരില്ല. അത് വൈക്കിന്ന് വെച്ചാല് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി.
ആ ആ ആ ആ.
ആ അപ്പം ഞാൻ ആദ്യമേ നഴ്സിങ് ചേർന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പ നഴ്സിങ്ങിന് ചേർന്നു അതു വീട്ടുകാറെടെ ഇഷ്ടത്തിന് ചേർന്നു. ചേർന്ന് കഴിഞ്ഞിട്ട് ഇപ്പ എനിക്ക് ആക്സിഡന്റ് പറ്റി. സത്യം പറഞ്ഞാ എനിക്ക് ആക്സിഡിന്റ് പറ്റി. അപ്പൊ പിന്നെ ഇത് കപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോപ്പോട്ടായി പിന്നെ അത് കഴിഞ്ഞ് റിക്. റിക്കവർ ആയപ്പംവീട്ടുകാര് കട്ടാ സപ്പോർട്ടാ
ബി എസ് സി നേഴ്സിംഗ് എത്ര വർഷം പഠിക്കണ്ടിയത്? ഏ ഇപ്പം എത്ര വർഷ യായി
ഇപ്പം രണ്ടാമത്തെ വർഷം പകുതിയായി. രണ്ടാമത്തെ വർഷം ആയി. ആ ഇനിയും ഒണ്ട്. ഭയങ്കര പാടാന്നേ ഈ ആ. അല്ല ഞാൻ ഞാൻ ആദ്യം പഠിച്ചത് ഹൈദരാബാദ് ആരുന്നു. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരാ. അപ്പൊ അവിടുന്ന് എനിക്ക് ആ കണ്ടിന്യു. അല്ല കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തിയില്ലാരുന്നു അപ്പം ഇങ്ങോട്ടേക്ക് മാറി.
അപ്പൊ അങ്ങനെ വർഷം കൂടൂലേ നമ്മള് നമ്മളിപ്പം നാല് വർഷത്തെ കോഴ്സല്ലേ ഇത്.
ആ അതെ.
അപ്പം അവിടെ ഒരു വർഷം പഠിച്ച് മാറി ചേരുമ്പം. ആ ഒരു വർഷത്ത് കഴിഞ്ഞിട്ടുള്ള പറിച്ചാമതിയോ?
ആ അങ്ങനെ പഠിച്ച ഇതെണ്ട് പക്ഷേ അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചേരായിരുന്നു. പക്ഷെ എനിക്ക് അപ്പഴെ റിക്കവർ ആക്കി ആയില്ലായിരുന്നു. അപ്പ വീട്ടുകാർക്ക് തന്നെ ഡൗട്ട് പഠിക്കാൻ പറ്റുവോ. എണീറ്റ് നടക്കൂവോ എന്നൊക്കെള്ള ഒരു ഡൗട്ട് കാരണം. അവരുടെ സർട്ടിഫിക്കേറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കുവേ അപ്പൊ പക്ഷെ പിന്നെ ഞാൻ ഓക്കെയായി കഷ്ട പ്പെട്ട് നല്ല പോലെ കഷ്ടപ്പെട്ട് പിന്നെ വന്ന് കാല്ക്കെ പിന്നെ നഴ്സിങ്ങിന് ചേർന്നു. അ പിന്നെ ആദ്യം തൊട്ട് തന്നെ എഴുതി എടുത്ത് വയ്ക്കാൻ തെടങ്ങി.
ഈ ബി എസ് സി നഴ്സിംഗിനൊക്കെ പത്ത് പതിനഞ്ച് ലക്ഷം റുപി ഒക്കെ ആവുലേ.
ആ കേരളത്തിൽ നല്ല കാശാ പിന്നെന്നെ ഇവിടെയൊക്കൊയെണ്ടല്ലോ ബാംഗ്ലൂരുവിടെയൊക്കെ ആമ്പോ കുറച്ചുകൂടി പൈസ കെറയും കെറയും ഇപ്പം തന്നെ ഞാൻ ഏഴ്ല ഞങ്ങളിപ്പോ ചേർന്നത് തന്നെ എട്ട് ലക്ഷം ഇവിടെ കോളേജില് അടക്കണം. കെറഞ്ഞ കോളേജായിട്ട് ആയിട്ട് തന്നെ എട്ട് അടക്കണം. ഇല്ല വീട്ടുക്കാര് തന്നെ വീട്ടുക്കാര് വന്ന് പഠിപ്പിച്ചോളാം. പച്ചേ വീട്ടുകത് തിരിച്ചു കൊടുക്കും ഇല്ല ഇല്ല ഓരോ വർഷം വർഷം യഷേ വീട്ടുകാര് പറഞ്ഞ് തിരിച്ച തരണം പറഞ്ഞ് തിരിച്ച് തരണംന്ന് പറഞ്ഞ്
ന്റെ ഒരു കസിന്ണ്ട് ഓൾത്പ്പോ എഡ്യൂക്കേഷൻ ലോൺ എടുത്തപ്പൊ നമുക്ക് ജോലി ചെയ്ത് കയി ജോലി കിട്ടി കിട്ടയിട്ട് ആ ലോൺ അട അട നമ്മൾ തന്നെ തീർക്കണം അങ്ങനേണ് തോന്ന്ണ്ട്ല്ലേ
ആ ആ അങ്ങനെ പക്ഷേ എനിക്കാണെങ്കിൽ വീട്ടുകാര് പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട നീ പോയി പഠിച്ച് കഴിഞ്ഞാ കൊഴപ്പല്ല ന്റെ ലൈഫ് സെറ്റിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു
ഏ എങ്ങനെ ആക്സിഡന്റ് ആയത്
അതൊരു സ്കൂട്ടി ഇടിച്ചതാ ഞാൻ വണ്ടി എടുത്ത് ഒന്ന് വീട്ടുകരാടുത്ത് വഴക്കുണ്ടാക്കിട്ടാള ഒന്ന് കറങ്ങിയതാ അപ്പൊ പിന്നെ ഒന്ന് വീട്ടുകാരെ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ തന്നെ ഏക്കണം
പിന്നെ വേറെ വണ്ടി ഏതല്ലോ എങ്ങനെ വണ്ടി
അത് ബാക്കിലന്ന് ഇടിച്ചതാ അപ്പം എനിക്ക് പേപ്പർ അയ്ന്റെ ക്ലിയർ ആയിട്ടുള്ളത് ഇത് കിട്ടിയിട്ടില്ല
ഏ അപ്പൊ എന്തെങ്കിലും ഇത് കിട്ടിയ ഇൻഷൂറ് എന്തെങ്കിലും ഉണ്ടായിനോ ലൈസൻസ് ഒക്കെ ഉണ്ടെയ്നോ നിങ്ങക്ക്
എനിക്ക് അപ്പൊ ലൈസൻസ് ഇല്ലായിരുന്നു ചേ രീതി ചേട്ടൻ വേണ്ട വണ്ടി ഓടിക്ക അപ്പ ഞൻ ഞാൻ വണ്ടി ഓടിക്കും പക്ഷേ ലൈസൻസ് എടുത്തിട്ടില്ലായിരുന്നു ആ ടൈമിൽ
പിന്നെ അതയ്ന്റെ ശേഷം വണ്ടി എടു എടുത്തോ
ഇല്ലല്ല അയ്‌ന്റേഷം എടുത്തില്ല വീട്ടാർക്കരു പേടി വീട്ടാർടക്കൊരു പേടി പിന്നെ ബാലൻ പിന്നെ വീട്ടുകാർ ഇപ്പ പഠിക്കൂടല്ലേ പിന്നെ എടുത്ത് പിന്നെയും
എന്തെങ്കിലും കഷ്ടകാല ഏത് വഴിക്കാ വരാ പറയാൻ പറ്റൂല അപ്പൊ പഠിക്കണോലായാലും പഠിക്കാത്തോലായാലും അതൊക്കെ ഓരോ വിധയാണ് അതിന് ശേഷം നമ്മള ബോഡിക്കൊന്നും വല്ല്യ കൊഴപ്പൊന്നുല്ലല്ലോ
ആ ബോടിക്ക് ആദ്യൊക്കെ കൊഴപ്പണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് വർഷൊക്കെ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു ആ ഫാക്ചർ ഉണ്ടായിന്ന് കയ്യ് കാല് ഒടിഞ്ഞു കയ്യ് കാല് എല്ലാം ഒടിഞ്ഞു ഫുള്ള് ഫ്രാക്ചർ ആയിരുന്നുഒരു ഹെഡ് ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു ഹെഡ് ഇഞ്ചുറീസ് അങ്ങനെ കുറച്ച് എ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പിന്നെ അതൊകഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ വർഷവും ബാലൻസ് ചെയ്ത് ചെയ്ത് ചെയ്ത് ഇങ്ങനെ വേ പക്ഷേ എനിക്ക് ഇപ്പഴും ഇന്നേ ഓടാനൊക്കെ കൊർച്ച് പാടാ പക്ഷേ നടക്കാൻ ഞാൻ പ്രോപ്പറായിട്ട് നടന്ന് നടന്ന് ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്
റെഡി ആയി വന്നോളും അങ്ങനെ വേറെ എങ്ങനെയ ഒന്നും വെച്ചിട്ടില്ലല്ലോ എങ്ങനെ
ഇത് ശരിയായി വരണല്ലോ
അതെ അതെ ഇനിയല്ലേ തൊടങ്ങ്ണൊള്ളൂ ലൈഫ് ഇനി തൊടങ്ങ്ണല്ലേള്ളൂ
ലൈഫ് ഇരുപത്തി നാല് ഇരുപത്തി നാല് വയസ്സായി അപ്പം ഒന്നാലോജിച്ച് നോക്ക് ഇരുപതിനാല് ഞാന് ഇതിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇരുപത്തെട്ട് വയസ്സാവും അപ്പൊ പിന്നെ പിന്നെ ഉടനെ മാരേജ് ഓ എങ്ങനാന്നും ഞങ്ങള് അറിയത്തില്ല ഇപ്പം ജോലി കിട്ടുന്ന ഇപ്പ ഇപ്പ ചെല പെൺപിള്ളേര് ജോലി കി കഴിഞാ അവര് കല്ലിയാണം കഴിക്കല്ലേ ചെയ്യുന്നെ
ങ്ങള് പഠനം കഴിഞ്ഞിട്ടാ ഞ്ഞി കല്യാണം കയി ക്കൊള്ളൂ?
ആഹ പഠനം കഴിഞ്ഞിട്ട്. എനിക്കീ ജോലി യും വീട്ടുകാരും പറഞ്ഞു ജോലി നീ വാങ്ങിച്ചു കഴിഞ്ഞ ഓക്കെ ല്ല ഇവിടുന്ന് പഠിച്ചിറങ്ങിഴിഞ്ഞാൽ, നിനക്ക് ഇഷ്ട്ടൊള്ള നിനക്ക് പ്രേമിക്കണെ പ്രേമിച്ച് ചെർക്കനെ കേട്ടാം അല്ലെങ്കി ഞങ്ങൾ ആലോചിക്കുന്ന ചെ ർക്കനെ കേട്ടാം.
അതെ. നിങ്ങ അവിടെ ബാംഗ്ലൂര് എങ്ങനെ സിറ്റിയൊക്കെ എങ്ങനെണ്ട് ഇങ്ങനെ മിക്സഡാണോ? ബോയ്സും ഗേൾസും മിക്സഡാ?
ആഹ ബോയ്സും, ഗേൾസും മിക്സിഡ. എല്ലാരും എന്നെക്കാളും ചെറിയ പിള്ളോര ആ വുമന്സും, ബോയ്സും, ഗേൾസും വേറെ വേറെ സുകൂളില് കൊഴപ്പല്ലാതെ പോന്ന്, പക്ഷെ എല്ലാം ചെറിയ പുള്ളാരാ.
അതെ അതെ അപ്പൊ ഇങ്ങള് ഇനി മൊബൈല് ഇനി എപ്പഴാ കൊടുക്ക, വാടനെ പിക പ്പളാ?
ഇനി വേണ്ട. ഇനി കൊടുക്കണ്ട. ഞങ്ങക്ക് എട്ട് മണിയൊട്ട്, പത്ത് മണിരെ പഠിക്ക ടൈമാ അപ്പൊ ഫോൺ കൊടുക്കണം. ആ അത് കൈഞ്ഞിട്ട് അല്ല നമ്മള് റൂമിന്ന് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട്
കൊടുക്കണല്ലേ? അതൊക്കെ ഒരു നല്ല കാ കാര്യട്ടോ കാരണം നമ്മള് പറഞ്ഞിട്ടും കാര്യല്ല, മൊബൈല് ഭയങ്കര ഡൈഞ്ചറാണ്. ആ ടൈമിലൊക്കെ റീലല്ലേ? ഇൻസ്റ്റല്ലേ? ഇൻസ്റ്റഗ്രാ മണ്ട് കണ്ട് തൊടങ്ങിയ ടൈമ മണ്ട്‌ പോണേ കാണൂല.
ആഹ അത് പിന്നെ. പക്ഷെ നമുക്ക്ന്നെ കൊറച്ച് ഇത് വരുമല്ലോ ഇത്ക്ക് വേറെ വ ല്ല ആക്സിഡന്റ് ആയിരുന്നപ്പോ സത്യായിട്ടും ജീവിതം എന്താന്നറിഞ്ഞു. എന്താന്ന് വെച്ചാല് കൂടെ പഠിച്ചവരൊക്കെ ജോലി വാങ്ങുന്നുന്ന് കണ്ടപ്പം അവർ കെട്ടി
അതെ ഓർകൊക്കട്ട നമ്മളെ കുറച്ച് ടൈമണ്ട് പോയി നല്ലാതെ അതി
ആഹ് നല്ല ടൈമില് ആ അത. അമ്മ അതാ പറയാ എന്റെ അമ്മ അങ്ങനെ പറയാം ആഹ നല്ലതി നായിരിക്കും അമ്മ എപ്പഴും പറയും. എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കി അത് സെറ്റാവാൻ വേണ്ടി
അതെ, അതെ, അതെ ഇപ്പൊ ഇവിടെ നിന്നാല് നല്ലൊരു പ്ലേസ്മെന്റ് ഒക്കെ സ്മന്റ് ഒക്കെ ഓല് തരോ?
ഉം. ഏ പലേസിന് എന്റെ ഇവര്
ആഹ്. ആ്, ആ അതകുമ്പോം പ്ലേസ്മെന്റ് തരണം. എന്നാലേ ഉള്ളൂ നമ്മുക്കൊരു ഒറപ്പുണ്ടാവുള്ളൂ പറയാം.
ഉം. ഇവിടുന്ന് എനിക്കെന്ന സർട്ടിഫിക്കറ്റ് ഒന്ന് കയ്യി കിട്ടിയാ മതി . പിന്നെ അവിടെ കൊ ഴപ്പില്ല ഫുഡ് കഴിച്ചോ? ഞാന അവിടൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ആ.
ആ ണ്ട്. ചെർതിന് ഒന്നര വയസായിട്ട്ടൊള്ളു ഉം. ഉം അതെ വല്യോന് രണ്ടാം രണ്ടാം ക്ലാസ് ലാണ്. മോള് മൂന്ന് മൂന്നാള്.
ആഹ.
അപ്പൊ ഓ മോനെ കൊണ്ട് നോക്കാൻ പറഞ്‌ റൂമിൽ ആക്കിയാണ്ട് ഞാൻ വിടെ ഇരി ഒർങ്ങൂല പ്പളൊന്നെ.
ആഹ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങള ന്തായാലും രാത്രി ഭയങ്കര ഇതായി രിക്കും
ഉം. ന്നാ ഞാന് വിളിക്കാട്ടോ?
ആഹ ശരിയെ ന്നാ. ആഹ ശരി, ശരി.